ഹലോ ഹലോ
ആഹ് സിന്തിക്കേ സുഖല്ലേ ആഹ് മുത്തേ എന്തൊക്കെ പറെ സുഖല്ലേ
ആഹ് സുഖായി
നല്ലതന്നെ എപ്പം എവിടുള്ളെ പുറത്താണോ
അല്ല ഞാൻ വീട്ട്തന്നേണ് ഞാനിപ്പോ പുറത്ത് നല്ല മഴയൊക്കെ ആയപ്പളെയ്
ആഹ് നല്ല മയണ്ട് പുറത്ത് ഉം ഉം നല്ല ക്ലൈമറ്റ് എന്തെല്ലാം ആഹ് എതു ബയ് എന്തൊക്കെ സുഖം തന്നല്ലെ ഉം ഫ്രണ്ട്സൊക്കെല്ലേ
ഏമ്
ലോ
ആഹ് ഫ്രണ്ട്സ് എല്ലാം ഇല്ലേ
ആഹ് എല്ലാരും ഉണ്ട് ഞാന് ഇപ്പൊ എല്ലാരും ചായുടിക്കാൻ വാന്നൊക്കെ പറഞ്ഞ് പൊറത്ത് വുളിക്ക്ണ്ട് പക്ഷെ ഞാന്
അതൊക്കെല്ലെ ഒരു രസല്ലേ മഴയാണെങ്കിലും ഫ്രണ്ട്സിന്റെപ്പം ചായുടിക്കാൻ പോകന്നുള്ളൊക്കെ ഓ
അതെ അതെ അത് രസാണ്
ആ നമ്മളിവിടെ നിന്ന് പഠിക്കും കോളേജിലാ
ആഹ് കോളേജിലാ
എന്തൊക്കെയ എന്നിട്ട് യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടാണോ
ആഹ് യാത്ര ചെയ്യാൻ ഇഷ് ട്ടാണ് ഞാനിങ്ങനെ ആലോയിചിരുന്നു ഓരോ യാത്രകളെ പറ്റിയും പോയ യാത്രകളും ഓരോ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കുറിച്ച് ആലോയിച്ചിന്
എവിടെക്കെ പോയിട്ടുണ്ട്
ഞാന് ഒരുപാട് സ്ഥലം പോയിട്ടുണ്ട് ഇവിടാ അടുത്ത് പറയുമ്പോ മൂന്നാറ് ഊട്ടി അങ്ങനെ പിന്നെ അതു ലോങ്ങ് കൊറെ പോയിട്ടുണ്ട് ഒരുപാട് ദൂരത്ത് കാശ്മീര് ഡെൽഹി പോയിട്ടുണ്ട് നിങ്ങളോ നീ എങ്ങനെ
ഈ യാത്രകള് ഫസ്റ്റ് പറഞ്ഞേൻ്റെ ഗവി ഗവിക്ക് അൺ എസ്പെക്റ്റഡ് ആയി നമ്മള് പോയ ട്രിപ്പ് ഉണ്ടായിരുന്നു യാത്ര ഞമ്മള് പെട്ടെന്ന് ഒരു രാത്രി ഇവിടുന്ന് കോളേജ് ലീവ് ഏരുന്നു
ആഹ്
അപ്പൊ ആ ലീവായപ്പം ഞങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് എറങ്ങി എറങ്ങി എല്ലാർതും പ്രത്യേകിച്ച് ഒരു പ്ലാനു ഇല്ല ഇവിടുന്നെറങ്ങി പിന്നെ എന്തെയ്തു എല്ലാരും ഒളിച്ചു പോവല്ലോച്ച് എല്ലാരുംടി അപ്പം ഒറ്റടിക്ക് രാത്രി രാത്രി പത്തനംതിട്ട ട്രെയിൻ കയറി ഒന്നും നോക്കില്ല അല്ലേലും പെരേലെടുക്ക് വിചാരിച്ചു ഇപ്പോ പോയി വരാ പറഞ്ഞിട്ട് ഇറങ്ങിയതാ ഉം ന്താ എന്നിട്ടെന്താ അവിടെ പോയി ഗവി ഗവിയെല്ലാം കണ്ട് ആഹ് രാവിലത്തെ അഞ്ചിന്റെ ബസ്സിന് അവിടുന്ന് കിട്ടി എന്തെല്ലാം നൈസ് യാത്ര ചെക്കമാരും കൂടി ആവുമ്പള് ഫുൾ രസല്ലേ
അതെ നമ്മള് കൂട്ടുകാരൊക്കെ പാടുണ്ടാവുമ്പോയ് അത് ഒരു വേറെ രസാണല്ലോ നമ്മള് പോകുന്ന സ്ഥലത്തേക്കാൾ
ആഹ്
നമ്മള് ചിലപ്പോ പോകുന്ന സ്ഥലത്തേക്കാൾ ഇവിടെ ആള്ക്കാര് കൂടുമ്പളാണ് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവര് നമ്മളൊപ്പം ഉണ്ടാവുമ്പളാണ് ആ യാത്ര അത്തിലേക്ക് ഒന്നും കൂടി മനോഹത്തിൽ മനോഹര
ആഹ് ഉം
ഞാന് പിന്നെ ഞാനും ഇപ്പ ഇങ്ങള് പറഞ്ഞ പോലെ എന്താ സുഹുത്തുകൾക്കൊപ്പം ഇങ്ങനെ പറയാതെ വീട്ടിൽ പറയാതൊക്കെ പോയി അങ്ങനെ ഞാനും ഇന്നലെ ഇപ്പ വരാം വരാന്ന് പറഞ്ഞ് പോകും പക്ഷേ പിന്നെ രണ്ടു ദെവസം കഴിഞ്ഞിട്ട് മൂന് ദെവസം കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ.
ഉം ആഹ് അത് വീട്ടണം ഞാന് സമ്മതം കിട്ടി വരുമ്പോത്തെന് തന്നെ ഒരുപാട് ടൈം എടുക്കും ആയിനെക്കാൾ നല്ലത് പോയിട്ട് പിന്നെ വിളിച്ചിട്ട് പറയാ.
അതെ
ചോദിച്ചിട്ട് ചോദിച്ച് ഒരു ബുദ്ധിമുട്ട് ആവെണെ നല്ലത് അങ്ങട്ട് പോവുവ എന്നിട്ട് നേരെ അകത്തേക്ക് - വിളിച്ചു പറയാം അങ്ങനെ വീട് എത്തീക്ക്‌ണ് ഞാൻ കൊറച്ച് കഴിഞ്ഞിട്ട് വരള്ളൂന്നൊക്കെ പറഞ്ഞ്ട്ട്.
അതെ അതല്ലേ ഞാനിപ്പോ അതേപോലെ ഞാനിങ്ങനെ വെറ്തെ ഇരി ഒക്കെ ഇങ്ങനെ ഓരോ യാത്രകള് ആലോചിച്ച്ബളേ ഇങ്ങനെ ഈ കാ കാശ്മീർ പോണ സമയത്ത് എന്താ കാശ്മീരിൽ ഇപ്പോ ഒരു അഞ്ചാറ് മാസമായിട്ടേള്ളൂ പോയിട്ട്. അപ്പോൾ ഞാന് ആ സമയത്ത് ഞാന് ആഹ് ഫ്രണ്ട്സ് എല്ലാവരും പാ ടെ പോയതാണ്. അപ്പൊ കാശ്മീറ് പഞ്ചാബ് അങ്ങനെ ഒറ്റ ട്രിപ്പേന്നു പത്തി ഇരുപത് ദെവസത്തെ ഇരുപത് ദെവസ അത്രത്തോളം ഒണ്ടായിരുന്നു ട്രിപ്പ് യാത്ര. അപ്പം ഞാന് ആ പോണ സമയത്ത് ഒരു വ്യാഴാഴ്ച ആയിരുന്നു പോണ് അയിന് രണ്ട് രണ്ടു ദെവസം മുമ്പ് ചൊവ്വാഴ്ച്ച ആക്സിഡന്റ് ആയി ചെറുതായിട്ട് വണ്ടിന്ന് ഒന്ന് വീണ് കാലുമേ ഒക്കെ മുറിവായി ആഹ് യാ യാത്ര പോല ഞാങ്ങനെ ഔ യാത്ര യാത്ര അർഞ്ഞ് നമ്മള് ഇങ്ങനെ നടക്കോല്ലോ. ആഹ് ആവേശത്ത് നടക്ക്ണ എടീല് പറ്റിയ പ്പെ പറ്റിയ ഒക്കെ നമ്മക്കാണ് ആ കെ മൂട് പോയി.
ആഹ് അങ്ങനെ ആണ്. ഞമ്മള് എല്ലോ എല്ലോ ഫിക്സെയ്ത് നിക്ക്ണെടീൽ പെട്ടെന്നുണ്ടാവണ ഒരു ഉ സംഭവങ്ങളൊക്കെ നമുക്ക് എടങ്ങേറാവും. പോകൻ പറ്റൂലേയ് ഇല്ലേന്ന്ങ്ങനെ അപ്പം ഞമ്മള് ട്രിപ്പ്‌ പ്ലാൻ ട്രിപ്പ് ഒക്കെ പ്ലാൻ ആക്കിട്ട് രണ്ടീസം മുൻപൊക്കെ പനിക്കുമ്പോള്ള ആ ഒരു എടങ്ങേറ് ഔ പോവാൻ പറ്റൂലേ
അപ്പൊ ഒരു സംഘടം പോവാൻ എങ്ങനെയങ്കിലൊന്നും അയി എങ്ങനെയെങ്കിലും ഒന്ന് മാറിയിന്നെങ്കിന്ന് ഇങ്ങനെ ആലോചിക്കും മനസ്സ് അപ്പൊ
ആ
ഞാനിപ്പോ അതേപോലെ ഇങ്ങട്ട് ഞാന് ആ സമയത്ത് ഞനങ്ങനെ ഇതായി മുറി പോ പോവും പ്പോ വേദന കൂടോ അങ്ങനെയൊക്കെല്ല സംശയങ്ങള ഉണ്ടായിരുന്നു പ്പനി പക്ഷെ എന്നാലും ഞാന് പോകുന്നില്ല ഉറപ്പ അപ്പോ ഇനിപ്പോ ഇനി അന്ന് പോയിട്ടില്ലെങ്കിൽ ചിലപ്പോ പോവാനെ പറ്റിക്കോളണംന്നില്ല. ഞാൻ എന്തായാലും കരുതി വരുന്നോട വരുന്നോടത്ത് വെച്ച് കാണാ എന്നുള്ള രീതിയിലാട്ട് പോയത്. ഇല്ല പക്ഷെ ഒരുപാട് ഇടങ്ങേറായി പക്ഷെ എന്നാലും ആ ട്രിപ്പ് ആ യാത്ര ഏറ്റവും മനോഹരായ യാത്രയന്ന് ഞാൻ പറയും.
ആ അതൊക്കെ അതൊക്കെ ഓർമ്മകൾല് ഇണ്ടാവോള്ളെ.
ആ അതെ അതെ ഇനിയിപ്പ നമ്മളിപ്പോ കൊറച്ച്കൂടി കഴിഞ്ഞാ നമ്മളെ കൊണ്ട് യാത്ര ചെയ്യാനോ ചിലപ്പോന്നും പറ്റിക്കൊള്ളുന്നില്ല നമ്മള് ജോലി തിരക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയി നമ്മള് വേറെ തെരക്ക്‌ കൂടിയാകുബോ അപ്പോ ചെലപ്പോ നമുക്ക്
ആണ യാത്ര ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയം യാത്ര ചെയ്യ ഏറ്റവും വലിയ ടൈമുള്ളത വെച്ചാല് നമ്മ ഈ ടൈാണ്ത് നമ്മളൊരു ഇരുപത്തൊന്ന് ട അല്ല ജോലിക്ക്റുന്നതിന് മുമ്പ്മ്മൾ പഠിക്കുന്നരുടൈംണ്ട് ആ കാലയളവ് ഉണ്ടല്ലോ ആ കാലയളവിൽ യാത്ര ചെയ്താൽ ഏറ്റവും ബെറ്റർ നിമിഷങ്ങ നമുക്ക് സമ്മാനിക്കും
അതെ അതെ സത്യം
ഉം
ഇഞ്ഞിപ്പോ ചെലപ്പോ ഇപ്പം നമുക്ക് ഒരു കുറച്ച കൂടി കഴിഞ്ഞ നമ്മൾ ജോലിയിലൊക്കെ ജോലിതിരക്കിലായി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മക്ക് പോകാൻ കഴിൂല്ല
ആഹ ജോലിയായി ഫാമിലി ആായി പിന്നെ ഫാമിലി ആകുമ്പളേ നമുക്ക്ത് അതിനനുസരിച്ചുള്ള ആ ഒരു ഫ്രണ്ട്സിന്റെ മുമ്പുള്ളരിതുണ്ടല്ലോ അ ഒരിക്കലും കിട്ടത്തില്ല
അതെ അതെ സത്യം ഇപ്പ ഞാനെന്നെ ഇപ്പോൊ യാത്ര പോണം എന്നുണ്ടെങ്കി ഞൻ ഇപ്പ വീട്ടില് എന്താ മാതാപിതാക്കൾ ചോദിക്കുന്നതലാട്ടിം കൂടുതൽ ചോദിക്കുക ഞാൻ ന്റെ ജേഷ്ഠനോടാ ജേഷ്ഠൻ എന്താപറയാച്ച എന്താ എന്തായാലും പോണട്ടോ ഞാൻ ഈ സമയം കഴിഞ്ഞാ ഇനി പറ്റൂല പോവാാന് ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, ആ സമയത്ത് പിന്നെ പോക പിന്നെ പോവാ എന്ന് വിചാരിച്ചു പിന്നെന്തായി ജോലിയായി തിരക്കായി വീടായി കുടുംബമായിന്ന് പറഞ്ഞാണ്ട് അങ്ങനെ പിന്നെ പോവാാൻ പറ്റിയില്ലന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംഘടനോട് പറയല്ണ്ട് അപ്പൊ തന്നെ ഞാൻ എന്ത് യാത്രയൊക്കെ പറ്റി ഞാന്ങ്ങനെ ആ സുഹൃത്തുക്കൾ യാത്ര പോവണ്ട് ഇങ്ങോട്ടാണ് എന്നൊക്കെ അതെ അതെ ഏട്ടന്മാരുണ്ടേൽ ഭാഗ്യാണ് അപ്പൊ ഞാാന ഇങ്ങനെ ഇങ്ങനെ യാത്രുണ്ട് സുഹൃത്തുക്കൾക്കെ എങ്ങനെ പോവാാൻ കരുതിക്കണു അത് പറയുമ്പ തന്നെ എന്നോട് ജെഷ്ടം പറിം ആ ജും പെയക്കോട്ടോ ഏ ഇഞ്ഞി സമയല്ല ഏഹ ഈ കാലത്താണ് പോകേണ്ടത് ഞ്ഞി തിരക്കിലകും പിന്നെ പിന്നെ പോകാൻ പറ്റൂല്ല നമ്മൾ കരുതും പിന്നെ പോവാ പിന്നെ പോവാന്ന് പക്ഷേ പിന്നെ പോവാൻ പറ്റൂലട്ടോന്ന് ഓൻ ഇനോട് പറഞ്ഞു എന്താ നിങ്ങളെ പേരേത്ത നിങ്ങെന്താ അവസ്ഥ എന്താ
നമ്മള് എന്താച്ച നമ്മള് ഈ ഒരു മസ്സനകുടി ഊട്ടിക്കുള്ള ഒരു ട്രെൻഡയ ടൈമ് ഒക്കെ ഉണ്ടായിുന്നില്ലേ
ആ അതെ അതെ
ആ ടൈമില് ഞങ്ങ ഒരു അഞ്ച് മൂന്ന് നാല് ബൈക്ക്മകൂടി എന്തണ് ബൈക്ക് ട്ത്താണ് ലെ ആ ട്രിപ്പ് ഫ്രണ്ട്സിനപ്പം
ഉം ഉം
ഠോ അന്ന് അന്നയാത്ര. അത്... മെം എന്താണ് ഓർമ്മയിൽ പ്പളും നിക്കും കാരണം എന്തയ്ച്ചാല് ആ ബയ്കോട്ടി ഓൻ്റെപ്പം വർത്താനം ഞ പറഞ്ഞിട്ടെ ആ ഒരു മഞ്ഞുകൂടിയുള്ള യാത്ര അത് അല്ല അല്ലാ.. എന്നിട്ട് എല്ലാരും ഒരു കുടിക്ക്യ ഔ.. അഒക്കെ അതുപോലത്തക്കെ യാത്രകളും ആ. ഒരുപാട് ചെയ്യണംന്ന ആഗ്രഹം ബേ ബേയ്ക്കിട്ത്തൊക്കെ പോയിട്ട്.
അതെ ഞ ഞാൻ പറയുമ്പോ ഈ ഇരു ഒരു ചക്ര അത്ര സുഖം അത്ര ഒരു വൈ ഏ.. ഒരു സന്തോഷം വേറെ ഏത് വണ്ടിയിൽ പോയി നമ്മൾ യാത്ര ചെയ്യന് കിട്ടൂലന്നാ ച്ച് തോണ്.
ആഹ അതില്ല അതില്ല
യോജിച്ചു പോകുമ്പോ ഔ.. അയി ൻ്റത്രേ. ച്ച് തോന്നണ് വേറൊര് ആ ആസ്വദിക്കാൻ പറ്റിയ സ് യാത്ര ണ്ടാവൂലാന്നാ ച്ച് തോന്നണ്. ബാക്കിയുള്ളത് ഗ പിന്നെ. ട്രയിനാണെങ്കിലും മറ്റ് ഇരുചക് ഏ... ഫുന്നാൽ. ചക്രവാഹനങ്ങളെ ഒരു ഇരുചക്രവാഹനത്തിൽ പോണത്രേ സുഖ.
അതൊരിക്കലും കിട്ടത്തില്ല കാരണം അത് അത് ഇരുച്ചക്രുവാൻ തന്നെ ഒറപ്പാ. എനിക്ക് എനിക്ക് നല്ല ഇതായിട്ടുള്ളത് ഞാൻ ഇൻക്ക്.. ഇൻക്ക് ഇൻക്ക് നല്ലൊരു ഞാൻ തെരഞ്ഞെട്കക്കാറുള്ളത് ഒരു ചിത്രമാ കാരണത്തയ്ച്ചാല്. അത് പോകുമ്പോള്ള അത് പുറത്തത്തെ ക്ലൈമറ്റ് ലാസ്റ്റി ത്തൊരു ആതിനോടു ക്ലൈമറ്റിനു വേണ്ടി. ഒത്തു ചേർന്ന് പോകുമ്പോണ്ടവ് രസംണ്ടല്ലോ അത്‌ വല്ലാത്ത രസണ് ആ തണു.. ആഒരു കയെല്ലാം ങ്ങനെ വറച്ചിട്ട് ഔ അതെല്ലാം വേറെ വൈബന്നെ,
ഞാനിപ്പോ ഞാൻപ്പൊ കൊറെ യാത്ര ചെയ്യ ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷെ ഈ ഇരുചക്ര വാഹനത്ത് യാത്ര ചെയ് വളരെ ചുരുക്കള്ളൂട്ടോ ഇപ്പ ചെറി ബഴ. അടുത്ത് ഞങ്ങൾത് അട്ത്തായിട്ട് അട്ടപ്പാടി ഊട്ടി. അതുപോലെ മാത്ര അങ്ങനെ അട്ത്തുള്ള സ്ഥലങ്ങൾക്ക് മാത്രള്ളൂ ആ ഇരുചക്ര വാഹനത്തില്. ഇരുചക്രവാഹനത്തിൽ ഞാന്‌ മ് മേലാറ്റൂരറിം.
ആഹ ഓക്കെ ഓക്കേ
അപ്പോ അ അത്ര അത്ര അടുത്തുള്ള അത്ര അത്ര അത്ര അടുത്തുള്ള ത്രേ ത്രേ ത്രേ അത്രട്ത്തുള്ള സ്ഥലങ്ങളിൽ മാത്രൊള്ളൂ ഞാൻ ഇരുചക്രവാഹനത്തി പോയിട്ടുള്ളൂ പക്ഷെ ആ. ആ യാത്രകളാണ് ഏറ്റവും ഞമ്പറി മ്പൊ ഏറ്റവും ആസ്വാദിക്കാൻ പറ്റിയ യാത്ര. എനിക്ക്തിന്റെ ജീവിതത്തിൽ ഏ ഏ ഏ എൻക്ക് എൻ്റെ ജീവിതത്തിൽ പറ്റിട്ട്ള്ള ആ കോടിയുത്തിയാർ മലേക്ക് കേറീട്ട്ണ്ട്.
ആഹ നമ്മളെല്ലാടത്തും ൻ സായ്റ്റ് വന്നില്ലെ.
ആ അതെ
അന്നെ നല്ല രസള്ള സ്ഥലങ്ങളല്ലേ
ആ നല്ല രസാണ് ആ മല മലങ്ങളെ കേറി കേറി നമ്മളിങ്ങനെ നടന്ന് കേറണം.
ഈ ടൈമില് കേറണം.
ആ ഈ മഴന്റെ സമയത്ത് കേറുമ്പോ മോൾലെത്തിക്കഴിഞ്ഞാ കോട മഞ്ഞും. ഒക്കപ്പാടങ്ങനെ കിട്ടുമ്പോ മനസ്സിനും തന്നെ ഒരു സ്. സമാധാനം ജീവിതത്തില് ഒരു സന്തോഷക്കെ ണ്ടാവും.
ഉംആ അങ്ങനത്തെ സം അങ്ങനത്തെ സംഭവങ്ങളൈക്കാരം മനസ്സിനെ ഏറ്റവും കൂടുത ന്തലുംഎന്തരാ ഒരു സമാധാനം ഒരു അൽ എല്ലാത്തൊരു സമാധാനം തരും ആ രു ടൈമിലേക്കെരം അഅ് മൻസന്. എന്തൊക്കെരു കുളിർമയും മനസല്ലൊരു നല്ലൊരു ഫ്രഷ് നല്ലൊരു. ല്ലൊരു ഒരു മുക്തമായി തെളിഞ്ഞു നിൽക്കണ ഒരു മ്മക്ക്തോന്നും മനസ്സൊക്കെ.
അതെ അതെ നമുക്കിപ്പോ എന്ത് എ പ്രയാസപ്പം മനസ് അതെ അതെ. നമ്ല മനസ്സില്പ്പ എന്ത് പ്രിസണ്ടങ്കിലും അതുപോലെ എന്ത് ബുദ്ധിമുട്ടുണ്ടായാല് ഫാമിലി പ്രശ്നം ഏ ഫേ എ കുടും. പരമായപ്രശ്നങ്ങള് മറ്റ് സുഹൃ. മായ രു പ്രശ്നങ്ങള് ഒരു യാത്ര ചെയ്താതീരാവുന്ന പ്രശ്നങ്ങളൊള്ളൂ. ആ യാത്രയിൽ അതൊക്കെ തീരും നമ്മുടെ മനസ്സിന് ഒരു ഇഷ് അതെനമ്മൾ ഒരുമിച്ചൊ ഒരു യാത്ര ചെയ്യാ ആഹ സ സന്തോഷങ്ങളും സങ്കടവുംക്കെ പങ്കുവെച്ചാൽ തന്നെ ആ യാത്ര യാത്രൽ തന്നെ അതൊക്കെ തീർന്ന് നല്ലൊരു പുതിയൊരു ജീവിതം നമുക്ക് കിട്ടും.
ഉം അപ്പൊ എന്തെങ്കെ പറഞ്ഞാലും വിളിച്ചതിൽ സന്തോഷം ഓക്കെ ആ നന്ദി ഓക്കെ
ഇത് നമ്മക്ക് ഒരു ചെറിയ നേരങ്ങ